ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
ഒക്കെ നല്ല വിശേഷം സുഖായിട്ട് പോണു എന്തൊക്കെ ഇങ്ങളെ വിശേഷം
ഒക്കെ സുഖം അങ്ങനെ പോണ് പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് പണികളൊക്കെ കൊറച്ചൊക്കെ കഴിഞ്ഞു ഇനി തൊടക്കാനും അലക്കാനൊക്കെണ്ട്. ആഹ് നോ
ഉസ് അവിടെ എങ്ങനെ സ്കൂളില് പോണ കുട്ടികളൊക്കെ ഉണ്ടോ?
ആഹ് സ്കൂളിൽ പോണ ഏട്ടന്റെ മക്കളൊക്കെണ്ട്. ആഹ്
ഇവിടെപ്പ എല്ലാരും പറഞ്ഞയച്ചിങ്ങാണ്ട് ചെറിയ വാവനെ ഒറക്കിങ്ങാണ്ട് ഇങ്ങനെ നിക്കായിരുന്നു.
ആഹ്
രാവിലെ ഒരു തെരക്കാണല്ലോ സ്കൂൾ പോക്കാരൊക്കെ ഉണ്ട്ന്നാണ്ട് ആഹ്
നോമ്പൊക്കെണ്ടോ?
ഓഹ് നോമ്പ്ണ്ട്.
ആഹ്
അയിന്റെ എടേല് മക്കൾക്ക് ഫുഡുകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞയക്കലും ഒക്കെപാടായിട്ട്.
ആഹ് ആഹ്
എന്താന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താ ഉണ്ടാക്കിരുന്നേ
സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ഇന്ന് നോമ്പല്ലേ ഇനിവൈകുന്നേരത്തിനൊക്കെ
മക്കളൊക്കെ നോമ്പ് അവിടെ എല്ലാവാരും നോമ്പ് നോറ്റിട്ടുണ്ടോ?
കുട്ടേളൊള്ളൂ കുട്ട്യാള് സ്കൂൾക്ക് പോവാന് ഓര് സ്കൂൾക്ക് പോയിക്ക്ണ്.
അവിടെ ഉണ്ടേക്കൂല്ലേ ചോറും കറിയൊക്കെ
ആഹ് സ്കൂളിലുണ്ടാവും ചോറൊക്കെ അവര്ക്ക്.
ഇവിടെ എങ്ങനെയാലും എല്ലതും ആക്കി കൊടുക്കണം രാവിലെ സ്നാക്സ് ത്തിന് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉച്ചക്ക് ഉള്ള ഫുഡ് എല്ലാതും വേണം. നിങ്ങളെങ്ങനെ ഗവൺമെന്റ് സ്കൂളിലേക്കും
ആഹ് ഗവർൺമെന്റ് സ്കൂളിലാണ്.
ആഹ് അപ്പൊ പിന്നെ പേടിക്കാല്ലല്ലോ മാറ്റി പറഞ്ഞയച്ചാ മതിയല്ലോല്ലേ.
ആഹ് അവിടെ ഇംഗ്ലീഷ് മീഡിയാവും
ആഹ് ഉം പിന്നെങ്ങനെ പച്ചക്കറികളൊക്കെ കഴിക്കുവോ മക്കള്
ആഹ് ആഹ് ഒക്കെ കഴിക്കും.
ഉം ഇപ്പത്തെ മക്കക്കൊക്കെ പച്ചക്കറിറണതന്നെ
ഓരിക്ക് പൊരിയകളാ വേണ്ട് കൈ പ്പക്ക പൊരി കെയങ്‌ പൊരി അങ്ങനത്തൊക്കെയാണ് ഏറെ ഇഷ്ടം
അതന്നെ കേയങ്ങ് പൊരി കൂട്ടും കയ്പ്പ അങ്ങനെക്കെ ആകെ പ പച്ചക്കറിൽ കെയങ്ങ് മാത്രെ കൂട്ടുള്ളൂ.
ആഹ് ആഹ്
അതന്നെ പൊരിച്ചുങ്ങാണ്ട് ഇപ്പ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആണല്ലോ അത് സോസ് അങ്ങനെയൊക്കെ കൂട്ട
ആഹ്
എന്തേ കറിവെക്കാനന്തേ ഉച്ചക്കക്ക് ഇന്ന്പ്പോ ഉച്ചക്ക്ന്ന് ഇപ്പൊ വൈന്നേരം നോക്കിയാ മതിയല്ലേല്ലെ
ആഹ് വേഗൂന്നേരം നോക്കിയൽ മതി വേഗ ന്നേരത്തിന് ചി കോഴിക്കർ എന്തെലും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും.
ഉം എന്തന്ത് സ്പെഷ്യലായിട്ട് സ്നാക്സ് എന്തായിട്ട് ഉണ്ടാക്കുവോ നോമ്പായാല്?
സ്നേക്ക് എന്തെങ്കിലും ഉണ്ടാക്കും പയംപൊരിയോ കൊക്കവടയോ പി കോയി കറി-
ഉം വീട്ടില എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ?
വായി കൃഷിയുണ്ട് അല്ലാതെ കൃഷിയില്ല
ഒന്നും ചെയ്യല്ലേല്ലേ- പിന്നെ വെക്കേഷനിൽ എങ്ങനെ ടൂറൊക്കെ പോയിരുന്നോ
ടൂർ അറിയാനേ അങ്ങനെ പോവൊന്നില്ല എടയ്ക്ക് - പ്പ എപ്പഴും കൊറെ ആയിക്കള ഇപ്പൊ പോയിട്ട് അങ്ങനെ മമ്പലത്തി കേരള ടൂറായിട്ടൊന്നും എടുക്കും പോയിട്ടില്ല
അപ്പൊ മക്കള് പറയില്ലേ എങ്ങട്ടേലും പോവണം എന്നുള്ളത് വീട്ടിൽന്ന് അങ്ങനെ ഏ ഇവിടെക്കെ ലീവ് കിട്ടിയ എങ്ങോട്ടേലും എറങ്ങണം- രാത്രിന്നൊന്നല്ലോക്ക് അന്നേ ഫുഡ് കഴി ക്കാൻപോണോ അല്ലെങ്കിൽ എങ്ങട്ടേൽ പോവല്ലേ പോവല്ലേ ഒന്നാമത് ക്ലാസ്സിന്ന് കുട്ടികള് ആഹ് ബുദ്ധിമുട്ടുാണ് നമ്മക്ക് പിന്നെ ക്ലാസ്സിൽന്ന് കുട്ടികൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങ അവിടെ പോയി ഇവിടെ പോയി ഇതിനെ കണ്ട് അതിനെ കണ്ട് എന്നൊക്കെ പറയമ്പൊ ഇബലിക്കൊര് ഇതാണല്ലോ പോല കാണാത്ത സ്ഥലൊക്കെ ആ ഇട്ട് വന്ന് കച്ചറം ഉണ്ടാക്കും ഞങ്ങൾക്കും പോവണംന്ന് പറഞ്ഞങ്ങാട് അങ്ങനെ ഒറശ്യ വയനടൊക്കെ വയനാട് അവിടെ കുടുംബക്കാരുണ്ട് അപ്പൊ അവിടെ പോയിങ്ങാണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായി കഴിഞ്ഞഞ് അങ്ങനെ മസനകുടി പോയി കുറെേ മൃഗങ്ങളൊക്കെ കാണിച്ചെടുത്താണ് ഇങ്ങനെ കൊണ്ടത്
ആഹ് പിന്നെ സ്കൂളൊക്കെ വിടെ ടുത്താ
അല്ല സ്കൂള് വണ്ടിക്ക് പോണം
ഏഹ് ആഹ്
ഉം ഒമ്പത് മണി ആവുമ്പോത്തി വരും വണ്ടി അപ്പത്തെ എല്ലാതും റെഡിയ ആക്കി നക്കി ആഹ് രണ്ട് മക്കള് പറഞ്ഞേക്കാനുണ്ട് രണ്ടാളെയും റെഡിയാക്കി നിർ ത്തണം പിന്നെ വലിയ മോക്ക് മദ്രസ് ണ്ടാകുമ്പോ പിന്നെ മദ്രാസ് വിട്ടിട്ട് വേണം അവക്ക് പോവാൻ മദ്രാസ് ഇവ്ടെ അട് ത്ത് ന്നെയാണ്-
ഉം
അത് പിന്നെ ഉസ്താധിനോട് വണ്ടിന്റെ ടൈം ആവ്മ്പം നേരത്തെ വിടാൻ പറയും അങ്ങനെ പിന്നെ- അവള് വന്നിട്ട് പിന്നെ ചായക്കുടി ഇതൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണിയ ആകുമ്പോഴ്ത്തേന് എല്ലാരും പോവും
ആഹ് -
ഇപ്പൊ നാളെപ്പ സ്കൂള് ലീവ് ആണല്ലോ
പിന്നെ നെസ്റ്റ് സന്ത വീടാവൂലേ
ആഹ് സ്വന്തം വീടാണ് നാലും ഇത്താത്ത വീട്ല് ഉണ്ട് ഇളച്ചനുണ്ട്
ആഹ്
ഉം ഓരു വേറെ പോയിട്ടില്ല
ആഹ്
അങ്ങനെ
പിന്നെ നിങ്ങള് മുഹർം പത്തിന് സ്പെഷ്യൽ എന്തേലും ഉണ്ടാക്കോ
ആഹ് ഇവിടെ മക്കൾക്ക് നോമ്പയാ പിന്നെ മക്കൾക്ക് സ്പെഷ്യൽ എന്തെങ്കിലും വേണം. നോമ്പ്ന്ന് പറയണന്നെ ഓല് പറയണത് ഇങ്ങനെതാണ് പ്രത്യേകിച്ചുള്ള എന്തേലൊക്കെ കടികളൊക്കെ ഉണ്ടാവല്ലോ. അത് നിർബന്ധ റമളാനിലൊക്കെ നിർബന്ധേയിനു. മുപ്പ ദിസം മുപ്പത് തരം കടി കണ്ടക്കണം നമ്മൾ ആദ്യം പത്തിരിയും കറിയൊന്നും ഒൽക്ക് വേണ്ട. സീ കടി നിർബന്താ. ഒരീസം ഇണ്ടാക്കിയില്ലെങ്കി പിന്നെ അന്ന് ച്ചറായിരിക്കും.
പെരാൾക്കിനൊക്കെ രണ്ട് പെരുന്നാളിനും ഡ്രസ്സക്കെടക്കലില്ലേ?
പെരുന്നാളിന് ആഹ് ഇ പ്രാവശ്യ പെരുന്നാൾക്ക് അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ടില്ല. വല്ല്യ പെരുന്നാൾന് മക്കൾക്കൊക്കെ എടുത്തുന്നല്ലാതെ ഞൻ പിന്നെ അങ്ങനാണ്ട് ഇണ്ട് ഡ്രസ്സ് ഉണ്ടായതോട് പിന്നെ എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. ഒന്നാമത് നമ്മൾക്ക് എങ്ങോട്ട് പോവാനും ഇല്ല ഒന്ന് വീട്ടിൽ പോയി പോരന്നല്ലാതെ.
ആഹ്
ഇത് ഇവിടെ ഇണ്ടാക്കുമ്പോളല്ലെ എല്ലോട്ത്ക്കും ഇറങ്ങുള്ളൂ. അപ്പ പിന്നെ ഡ്രസിന്റെ ആവിശ്യ ശ്യാം ഇല്ലല്ലോ വിചാരിക്കും
ആഹ് ആഹ്
നമ്മൾ ഡ്രസ്സ് കിട്ടിട്ട് നമ്മളെ എങ്ങട്ടേ പോകുമ്പോ ഒന്ന് ഇടുന്നല്ലാതെ പിന്നെ അത് ആൾമറേ മടക്കിക്കെല്ലേ.
ആഹ് അതാണ്. പിന്നെ പെ പെരും തെര്ക്കു ആണ്. പോയാ ക്കാല് വെക്കാ സ്ഥലണ്ടാവുല കടകളിലൊന്നും.
തായാ.
ആഹ് അറേബ്യ മാളിലൊക്കെ പോയിട്ട് സ് സ്കൂൾക്കുള്ള സാധനങ്ങള് വാങ്ങാന് എന്തൊരു തെരക്ക്ന്ന് അറിയോ കാ ബില്ലടിച്ചങ്ങട്ട് കിട്ടാനെ
ആഹ് അതാണ്. വില്ല് ഉള്ളോട്ത്തും തരക്കായി പിന്നെ നമ്മള് തെരഞ്ഞെടുക് ക്കും വേണ്ടെ സാധനങ്ങള്. ഓല് വിചാരിച്ചതാവും വേണം. ഇപ്പതാ മോക്ക് ഇപ്പ ബേഗോക്കെ വാങ്ങിട്ട് വല്ല്യോൾക്ക് വല്യ ബാഗായിട്ട് ഞാൻ ഇപ്രാവശ്യം ബേഗ് വാങ്ങി കൊടുത്ത്. അപ്പൊ നോക്കുമ്പോ ചെറ്യോൾക്കും കിട്ടണം. ഓൾക് പറയുമ്പോ ബേഗ് ഒന്നും ആയിട്ടില്ല. ഇങ്ങട്ട് അതിന് കച്ചറ കൂടാ. ഇങ്ങട്ട് പിന്നെ ലാസ്റ്റ് വാങ്ങേണ്ടി വന്ന്. ഒരാൾക്ക് പുതിയത്ണ്ടാവുമ്പോ മറ്റാൾക്ക് പഴേത് ഒരിക്കലും നടക്കൂല. രണ്ടാക്കും ഒരേ പോലെ കിട്ടണം. ഇനി ഇപ്പൊ ഡ്രസ്സായാലും അങ്ങന തന്നെ. രണ്ടാളും ഓക്കെന്താ ആ ഡ്രസ്സ് ഓളേമേൽ ആ ചിത്രം ഇണ്ട് ഇന്റെമേൽ അത് ഇല്ലാന്ന് പറഞ്ഞ് രണ്ടാളും ക
അഹ് അരേ ഹാ
ഒരേ പോലത്തെ കിട്ടണം ഇപ്പൊ. പൊറത്തറങ്ങുമ്പോക്കെ ആൾക്കാര് ചോദിക്കും ഇവരെന്ത ടിങ്സ് ആണോ? ഞാൻ പറിം ടിൻസ ഒന്നല്ല ഇവര് മൂന്ന് വയത്തിന് വ്യത്യാസണ്ട് പറയും. ഓൽക്കന്നെ അത്ഭുതം കാരണം കാണാൻ രണ്ടാൾക്കാരും ഒരേ പോലെണ്.
ആഹ്.
തടിയും മണ്ണം പക്ഷെ വല്ല്യള് തീരീ ഭക്ഷണം കഴിക്കൂല. അതു കൊണ്ട് ഓള് തടിയില്ല തീരി.
ആഹ്
മറ്റോള് ആദ്യക്കെ ഭക്ഷണം കഴിക്കോയിനി, ഇപ്പോളും നീണ്ടു നീണ്ട് വരുന്നേതിനെ ക്കൊണ്ട് രണ്ടാൾപ്പ സെയിം ആയി. ഇങ്ങട്ടോള് ഇങ്ങനെ പറയും ഇഞ്ഞി ഓൾക് കൊടുക്കല്ലി ഞാന് വലുതായിട്ട് ഓൾക്ക് കൊടുക്കാന്നറിയും. രണ്ടാളും കച്ചറെ എപ്പ നോക്കിയാലും. ഓഹ് ചെറിയ മോക്ക് ഭയങ്കര ഇതാ വരുമ്പോത്തിന് സ്കൂള്ട്ട് വരുമ്പോത്തിന് ഒരു ജ്യൂസ് ഇവിടെ ഉണ്ടാക്കി വെക് ക്കണം നിർബന്ധ. അത് കഴിഞ്ഞിട്ട് ചായക്ക് എന്തെലും കടിയും വേണം. ഞാൻ പറയും ഈ ചെറിയ മോളേയും വെച്ചങ്ങാണ്ട് അതൊന്നും നടക്കൂലേ ഇങ്ങട്ട് ഓള്ങ്ങനെ പറ ആഹ് ഓള് ഇവളോട് പറയാ അനക്കൊന്ന് ഉറങ്ങി കൊടുത്തൂടെ ഞങ്ങൾക്ക് ഫുഡ് ഇണ്ടാക്കണ്ടെ ചോയിക്കും ഒള് ഇങ്ങനെ ഇങ്ങനെ.
ചോറൊക്കെ തിന്നാ മതി സ്കൂള്ട്ട് വരുമ്പോ ഇന്നാ ഓല്ക്ക് വെഷപ്പും മാറും.
അതിന് ചോറ് വെയ്ക്കൂല എത്ര പറഞ്ഞാലും ഹസ്ബൻറ്റും പറയും ചോറ് കൊടുത്താ മതി സ് സ്കൂളട്ട്ന്നാ ഞമ്മളെക്കെഞ്ഞാല് ഞമ്മളെ സ്കൂള് പോയി. വെ വെരാ ഉതൊക്കെ കയിഞ്ഞിട്ട് അമ്മളൊക്കെ ചോറും ഇതൊക്കെ. തന്നെയ്ന്നല്ലോ കുടി തിന്നാറ ഇപ്പത്തെ മക്കക്കൊന്നും അഹ് വേ
ഇല്ലേനു.
ആഹ് സ്നാക്ക് ഇല്ലല്ലോ ഇപ്പത്തെ കുട്ടേക്ക് ചോറ് കൊടുത്ത രാത്രിന്നെ ചോറ്ന്നാ മടിയ. സ്കൂളിലേക്കന്നെ കൊണ്ടാവാൻ മടി അതന്നെ സ്പെഷ്യലായിട്ട് എന്തെലും ചോറ് ഐറ്റംസ് ആക്കി കൊടുക്കും. കെടന്നാലൽ കൊണ്ടു പോകും അല്ലെ പിന്നെ രാവിലത്തെ ചായന്റെ കടി
ഏഹ്.
കാരണം ഓൽക്ക് കൊറച്ചേ പറ്റൊള്ളൂ ഫസ്റ്റ് ഇന്റത് തിന്ന് കഴിയണം ന്ന്ള്ള നെല്ക്ക്.
ഏഹ്.
ക്ലാസ്ന്ന് ഫസ്റ്റന്റെ കയ്യണം മറ്റുള്ളതിനാട്ടി മുന്നിലത്തണംന്ന്ള്ളെ അത് ചോറില ഭക്ഷണത്തിലങ്ങനെ കരുതിയാലെന്താ സ്ഥിതി അഹ് പഠിത്തത്തിലൊക്കെണെന്നുണ്ടെങ്കിലോക്കെ. അതില്ല ഭക്ഷണത്തിലോൽക്ക് മുന്നിലെത്തി. ഓലത് ഓളത് കഴിണെന്റെ മുന്നേ ഇന്റേത് കഴിയണംന്ന്ള്ള നൽക്ക. ഭക്ഷണം കൊണ്ടോവ നോക്കി നിക്കു എത്രേ ഇടണ്ന്ന്ള്ള
മയൊക്കെ ഇണ്ടായിലേ.
ഓ മയ ഇന്ന്പ്പോ സാത രാവിലെ നല്ല മയരുന്നു ഇന്നലെ രാത്രി കറണ്ടൊന്നും ഇലെർന്ന്. കരന്റ് വന്നും പോയിം കള്ച്ച്. നല്ല മയന്റെ സീസണ് ഇപ്പൊത ഒന്ന് വെയിലറച്ച്ണ്ട്. അവടെങ്ങന മയക്കെണ്ടോ?
പെരുമയൊന്നുംല്ല ഇപ്പങ്ങനെ വെയിലർചാണ് രാവിലെ ചേർന്നനെങ്ങനെ പാറ്റിന്നു.
ഉം ഇവടെ ഇന്ന് നല്ലൊരു മയ ച പൈത് തോർന്ന് ഇനിപ്പ എന്താ അറീല വെയിലർച്ച്ണ്ട്. അഹ് പെട്ടെന്നാണല്ലോ ഒരു മൂടൽണ്ടായ അമ്മള് ഈ അലക്കിട്ടത് ഇട്ക്ക ഒണക്ക ഇടുക്കറഞ്ഞ അതൊരു പണിന്നെണ്.
ആഹ്.
യൂണിഫോമക്കെ ഇണ്ടാവുമ്പോ അമ്മള് വെക്കും. ഓഹ് ഇണ്ട് മെഷീന്ണ്ട് അതിലൊണക്കി ഇട ഇടലാണ്. അതോണ്ടാണ് പിന്നിം കൊറച്ചരു ഒണക്കം കിട്ടണയ് ഇല്ലാഞല് എപ്പൊ ഒണങ്ങി കിട്ടാന. പിറ്റേന്നേക്ക് യൂണിഫോമാവും വേണല്ലോ.
ആഹ്.
ആഹ് ഇതൊരടങേറാ അവടെ എങ്ങനെ വെള്ളം. ക്കെ കെറോ മഴ നല്ലോണം പെയ്താ വെള്ളം കേറൊയ്
ആഹ് മഴ നല്ലോണം പെയ്താല് വെള്ളൊക്കെ കേറും പടത്തൊക്കെ വെള്ള ഇണ്ടാവും വഴിയില് ഇവടെ അട്ത്തൊക്കെ.
ഏഹ് ഇവടിതന്നെ സ്ഥതി ഇവടെ. വെള്ളം കേറും പാടത്തിന്റെ നേരെ ഓപ്പോസിറ്റ നമ്മള്.
ആഹ്.
നഷേ നല്ലം പെയ്യണട്ടോ ഉള്ളിലേക്കൊക്കെ എത്തണംന്ന്ണ്ടെങ്കി അല്ലെങ്കില്. ഇവടെ സ്റ്റെപ്പ് വരെ എത്തിങ്ങാട്ട് പോവും.
ആഹ് സ്റ്റെപ്പ്മ്മക്കൊക്കെ എത്തുലേ.
ഓഹ് സ്റ്റപ്പ്മ്മക്കെത്തും അതോ മറ്റതൊക്കെന്നറഞ നല്ലെ തിന് മുന്നെ നല്ലൊരു പൊട്ടല് ഇണ്ടായിന്നല്ലോ. അന്ന് ഫുള്ളായിട്ട് കേറിറ്റ്ണ്ടായി അയ് കൊറചൊടങേറായി. ഈ വെള്ളം കേറി പിന്നെ നന്നാക്കാന്നറിമ്പോതന്നെ ഒരു സ് ഉം ഇന്നാ ശെരിട്ടനാല് ഓക്കെ.